ക
ക്കമോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് പിന്നെ എന്താണ് പിന്നെ
ഓ ഇവിടെ ഹ് നല്ല മഴ എടി മേലുണ്ട്ട്ട തുണി ഇപ്പം താ താഴെ എട്ത്തോണ്ട് വന്നിട്ടതാ. ഒണക്കാനിട്ടിരുന്ന തുണി ഇപ്പ അകത്തേട്ട് എടുത്തോണ്ട് വന്നതാ.
ഇബടെയും ഭയങ്കര മഴാടി ഞാനാണെങ്കിൽ വല്ല്യ കൊട്ട തുണി അയ വിടാൻ ഞാൻ വലിയ തുണിയൊക്കെ കഴ് വിടാന്ന് പറഞ്ഞ് പറമ്പിക്കൊണ്ടോയ് കുട്ത്ത് വെച്ചതും അപ്പ തൊട്ട് തൊടങ്ങിയ പെരു മഴ. ഇപ്പ ഭയങ്കര മഴ ഇപ്പൊ ഒരു മഴ പിന്നിട്ട് നട ത്ത കോള് കേറിക്കൊള്ളു.
ആ ഇവിടെ ഇപ്പം പെരു മഴയാ ഓ ഇപ്പ ഈ മഴയെക്കെ ആഹ്
ഇങ്ങക്ക് എങ്ങനേം ഇവ്ടെ തോണി ക്കൂന്ന് എനിക്ക് അറിഞ്ഞൂട.
ഉം ശെരിയാ ഉം
പിന്നാ ചോറൊക്കെ കഴിച്ചാ?
ഇല്ല കഴിക്കണം ഒരു ഒന്നേകാലല്ലേ ആയൊള്ളൂ. മ്
കഴിച്ചില്ല കഴിക്കണം.
ഉം
നിങ്ങൾക്കെ നമ്മടെ ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റിട്ട്ള്ള അഭിപ്രായം എന്താ?
ഇപ്പം ഏ അഭിപ്രായം എന്നൊക്കെ ചോയിച്ചാല് ഇപ്പം പകുതി പേരും ജെനുവിന് അല്ല. ലോ ലോയൽ ആയിട്ടല്ല പകുതി പേരും നിക്ക്ന്നത്.
എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആഹ് എന്തോ പണ്ടത്തെ പോലെല്ല ഇപ്പത്തെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. ആ പണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും സന്തോഷമൊക്കെ ആവുന്ന സന്തോഷകര അല്ലെങ്കിൽ അർ അർത്ഥവത് ആകുന്ന ഒരു ഏറ്റവും വലിയ ഇതായിരുന്നു നമുക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഏത് റിലേഷൻഷിപ്പാണെങ്കിലും ഏത് ബന്ധങ്ങളാണെങ്കിലും അങ്ങനെന്നത് അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മള് ജനനം തൊട്ട് മരണം വരെ നമ്മുടെ മാതാപിതാക്കൾ അവരുമായിട്ടുള്ള റിലേഷൻ പിന്നെ സഹോദരങ്ങൾ അവരുയിട്ടുള്ള റിലേഷൻ പിന്നെ സുഹൃത്തുക്കൾ പിന്നെന്താ ബന്ധുക്കൾ പിന്നെ നമ്മുടെ കൊളീഗ്സ് അങ്ങനെ പല ആൾക്ക ക്കാരുമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരു മാത്രല്ലല്ലോ ഇങ്ങനെ എല്ലാവരുമായിട്ടും നമ്മളൊരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പ് ആണല്ലോ നമ്മൾ മീൻസ് അമ്മേ അച്ഛനും നമ്മുടെ റിലേഷൻ നമ്മളെ ബന്ധ ബന്ധു എന്തോ ബന്ധങ്ങളാണ് അതുപോലെ ഈ സഹോദരങ്ങള് അപ്പം ഏഹ് അത് ആം ഭയങ്കര ജനുവിനാണ് ഇപ്പൊ നമുക്ക് അമ്മടെ ച്ചൻഅവര് എന്താ പറയാ അവരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞൽ നമുക്ക് ഭയങ്കര ജനവിനായിട്ടുള്ള സ്നേഹമാണ് അമ്മയുടെച്ഛ സഹോദരങ്ങളുടെ ഒക്കെ പക്ഷെ ഇത് വേറെ ഇതിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരു കാമുകി കാമുകൻ അല്ലെങ്കിൽ ആ ഒരു ഒരു എന്തോ ഇതിൽ വരുമ്പോഴത്തേക്ക് ഈ പറഞ വർക്ക് ലോയാലട്ടിയയുടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്
ഉം അതാ അതു അല്ല നമ്മൾ അങ്ങോട്ട് എത്ര എഫേർട്ട് കൊടുത്താലും തിരിച്ച എഫേർട്ട് കിട്ടത്തില്ല ആകെ കിട്ടുന്നന്ന് വെച്ചാല് നമ്മുടെ പേരൻ എന്റെ നമ്മുടെ സ്വന്തം സഹോദരങ്ങടെ കയ്യിന്നോ അല്ലാതെ ബന്ധുക്കളാണെലും റിലേറ്റീവ്സ് ആണെലും ആരാണേലും ബെസ്റ്റ് ഫ്രണ്ട്ന്ന് പറഞ്ഞിരിക്കുന്നവരാണെലും ആരായാലും കൊളീഗ്സ് ആയാലും നമ്മളെ നമക്ക് ഒരിക്കലും വിശ്വസിക്കനൊക്കത്തില്ല നമ്മളെ എങ്ങനെ
സത്യം അത് ഉറപ്പാണ് സത്യയിട്ടുള്ള ഒരു കാര്യണ് എനിക്കൊന്നും നമ്മുടെ കുടുബംആ സത്യം നമ്മളെ കുടു ബന്ധങ്ങളാണ് അതായത് അച്ഛനമ്മ പിന്നെ സഹോദരങ്ങളെ നമുക്ക് അങ്ങെ അഎന്നാലെ സഹോ സഹോദരങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു സമയത്ത് അവരൊക്കെ വലുതായി ഇപ്പം നമ്മളൊക്കെ വലിയ ആൾക്കാരായി അങ്ങനെ വലുതൊക്കെ ആയി മാറുമ്പോൾ ചിലപ്പോം അവർക്കി ടയിലും അടി പ്രശ്നങ്ങളും നമ്മൾ ഒരുപാട് കിച്ചളൊക്കെ കണ്ടിട്ടുണ്ട് സഹോദരങ്ങള്ൾ നമ്മിൽ അടിയാവുന്നതും ഒക്കെ അപ്പം പേരില് അതെ അപ്പൊ പിന്നെ സഹോദരങ്ങളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എനക്കോന്നും നമ്മുടെ അച്ഛനും അമ്മേ അവരാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ലോയല ആയിട്ട് നമ്മളെടുത്ത് നിക്കുന്ന രണ്ടാൾക്കാരന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്
ഉം അതാ ഈ ഫ്രണ്ട്സ് ആണെിലും ഇപ്പം ഇപ്പ പറയുന്ന എനിക്ക് ചുറ്റും സ്നേക്സ് സാന്നൊക്കെയാ പറയുന്നത് ഇപ്പ എല്ലാരും പാമ്പ് ഒന്നും ഇല്ല - ഫലരും ആരെ വിശ്വസി ഒക്കത്തില്ല ഇപ്പൊ
ഒരു ഉറപ്പായിട്ട്ണ്ട് അ നമുക്ക് ആരും - സൗഹൃദങ്ങൾ എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫില് വേറൊരു പ്രത് തൊടങ്ങുവാണു ഇപ്പം നമുക്ക് ചില യഥാർത്ഥ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അവര്- അവരെയൊക്കെ കിട്ടുന്നതും അതുപോലെല്ലെ സന്തോഷത്തിലും ദുഃഖത്തിലുംക്കെ ഇപ്പ നമ്മുടെ കൂടെ നക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കല്ലോ അതൊക്കെ ഒരു എനിക്കൊരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയഒരു ലക്ക ആയിരിക്കും പക്ഷെ അത് വെര ലിൽ എണ്ണാവുന്ന ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പൊ ഉള്ള ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാരെയും നമുക്ക് എല്ലാരും നമ്മള് വിചാ ചിലപ്പോ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മക്ക് എന്താ പറയാ നമ്മളെ പിന്നീന്ന് കുത്തുന്നത്
ആ അതാ ചിലരൊക്കെ പറയും ബാഹുബലി സിനിമയിലൊ കട്ടപ്പയാ ന്നെ
കട്ടാപ്പയാ സത്യാടി ഇന്ന് ഒറപ്പയിട്ടുംനീ നല്ല സുഹൃത്തി നല്ല വഴി കഴക്കുമ്പ മോശം സുഹൃത്തുകളെ- അവടെ തെറ്റായ വഴിണ്ടായിരിക്കും പിന്നെ നമ്മൾ ആകെ എന്താ പറയാ നമ്മള് ആകെ എല്ലാം ഇല്ലാകൾന്ന് പറഞ്ഞ നമ്മൾ അത്രയും വിശ്വസിച്ചൊക്കെ നമ്മളിങ്ങനെ കൂടെ നിക്കു മ്പക്കണ്ട അത് ആര് നമ്മൾ പറഞ്ഞ പോലെ സ്നേക്ക് രീതിയിലായി മാറും
മ്മ് അതെ
എന്നാ നമ്മടെ മറ്റേ റിലീഷൻഷി ഇപ്പൊ എടുക്കുവാണെന്നുണ്ടെങ്കില് അതില് ഈ വന്ന കാലത്ത് സത്യം പറഞ്ഞ് കഴിഞ്ഞാ ഒരു ഇച്ചരി പോലും ലയാലിറ്റി എനിക്ക് ഫില്ല് ചെയ്തിട്ടില്ല അതാണ് വേറൊരുസത്യം
ഉം അത് സത്യാണ് ഈ ഉം മ്ച്ച് പണ്ടത്തെയെക്കേന്ന് വെച്ചാ ഈ നമക്ക് ഈ എന്ത് റിലേഷൻഷിപ്പാണെങ്കിലും പണ്ട് അ ത്യാവശ്യ ഒക്കെ വിശ്വസിക്കായിരുന്നു കാരണം പണ്ട് മ്ച്ച് അല്ലാതെ ഇപ്പഴത്തെ കണക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെ പണ്ടാണെങ്കി മുക്കാ വേരും മുക്കാൽ ആൾക്കാരും നല്ല ലോയലായിട്ട് തന്നെ എല്ലാരോടും ന് നിന്നിരുന്നത് പക്ഷെ ഇപ്പഴ്‌ ഈ ജനറേഷനിൽ വന്നവർക്കല്ലേ എന്തോ കൊറേ കൊറേ ഷിപ്പുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ ഫ്രണ്ട്സ് ഏ ഫ്രണ്ട്സ് തന്നെ ബെസ് റ്റി ബസ് റ്റീന്ന് പറഞ്ഞ് കൊറേ എണ്ണം നടക്കും
ഇപ്പൊ ബെസ്റ്റിയാണ് അത് മാത്രമല്ലാടീ കൊറേ പേരുകളുണ്ട് ഇപ്പം സിറ്റുവേഷൻഷിപ്പ് ഹാർഡ്ഷിപ്പ് അങ്ങനെ ഏട്ടൻ ക്കറിയത്തില്ല ഇങ്ങനെ കൊറേ കൊറേ കൊറേ പേരുകളുണ്ട് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളേക്കാ നമ്മടെ നമ്മളല്ല കൊറച്ച് നാൾ മുന്നേ ഇങ്ങ നമ്മളിങ്ങനെയുള്ള പേരുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അത്രയും അത് നോയലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോയലായിട്ട് നിക്കുന്നു ആ ഒരു ഒരു ടേം മാത്രേ നമുക്ക് അറിയത്തൊള്ളായിരുന്ന് പക്ഷെ ഇപ്പഴത്തെ ആ ഒരു ഇതിലന്ന് പറഞ്ഞയ്ഞ്ഞാ നമ്മക്ക് പല പേരുകളാണ് ഇപ്പൊ ഒരാളെ വെച്ചുകൊണ്ട് ഇപ്പം സിറ്റുവേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാ എനിക്കതിന്റെയൊക്കെ ഒ എന്റെ ഒരു തോട്ടന്ന് പറഞ്ഞ് കഴിഞ്ഞ എനിക്ക് തോനുന്നു അത്രയും കൂശാൻ നമ്മളിങ്ങനെ നിക്കും അവർക്ക് എപ്പ വേണവെങ്കിലും പോവാം മ്ച്ച് അപ്പൊ അത് ലോയലായിരിക്കില്ല പക്ഷെ ഇപ്പം രണ്ടു വീടിങ്ങനെ റിലേഷൻഷിപ്പിലാണോന്ന് ചോയിച്ചാ ആണ് എന്താ ഭാവിയിൽ അവര് കല്യാണം കഴിച്ചു അല്ലെങ്കി അങ്ങനാണോന്ന് ചോദിച്ച് കഴിഞ്ഞ ഇല്ല അവരില്ലാന്നേ പറയ അതാണ് സിറ്റുവേഷൻഷിപ്പ് കാരണം എപ്പ വേണമെങ്കിലും ഓക്കെ ബായ് പറഞ്ഞു പോവാം അതന്നെ തന്നെ അതിന്റെ അർത്ഥം എന്നും അങ്ങനെ പല പല ടീസ് ഏ പിന്നെ ഒരാളെ നിർത്തിക്കൊണ്ട് തന്നെ വേറെ ആൾക്കാര് ആൾക്കാരടെ അടുത്തോട്ട് പോണ്
ഉം അതാ അത് ചോദിക്കും ചോദ്യം ചോദിക്കാൻ ചെല്ലുമ്പം ബെസ്റ്റിയാന്ന് പറയും അതെന്റെ ബെസ്റ്റിയ അവന് അവക്കെല്ലാം എന്റെ കാര്യങ്ങളെല്ലാം അറിയാം ആ അതുകൊണ്ട് ഞാനങ്ങനെ നിർത്തിയേക്കും അങ്ങനെ അങ്ങനെ പറയും ഹാ
ഒറപ്പായിട്ടും ഇപ്പം ഒന്ന് വീട്ടിന്റെ അടുത്താണെന്നുണ്ടെങ്കി ഒന്ന് ഓൺലൈനായിരിക്കും ഓൺലൈനായിട്ടൊരു റിലേഷൻഷിപ്പ് ക്കവാറും ഒന്ന് വീടിന്റെ അടുത്തായിരിക്കും ഒന്നി കോളേജിലായിരിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെ തൊടങ്ങും അപ്പം അതിന് വേറെ എന്തോ ഒരു പേര് പേര് പറയാറുണ്ട് ട്ടതെനിക്ക് എന്താണെന്ന് കൃത്യവായിട്ട് അറയിത്തില്ല ത് പിന്നുള്ളത് ടോക്സി പിന്നെ ഒള്ളത് ടോക്സിക് റിലേഷൻഷിപ്പ് അയ്യോ അത് വേറൊരു രീതിയുള്ള റിലേഷൻഷിപ്പാണ് എന്താ പറയാ അവൻ പറയുന്നതു പോലെ അല്ലെങ്കിൽ അവള് പറയുന്നത് പോലെ അവനും അവളും നിക്കണം എവിടെ പോയാലും പറഞ്ഞിട്ട് പോണം
ആ ആ ഷാള് ഇടണം അതാണ് ഐക്കോണിക്ക് ഐക്കോണിക്ക് ഷാള് ഇടല
ഭയങ്കര സത്യ ആടി ചില റിൽ സുകൾ കാണുമ്പ ണ്ടോ ചെന്ന് പെട്ട അടിച്ച് കൊടുക്കാൻ തോന്നും സത്യ പറഞ്ഞ അതിന് ശേഷം ച്ച് എന്ന് വച്ചാ എങ്ങനെ കുറച്ച് സാരി കാണിച്ച് വയറ് ഒ ച്ചെ വയറ് സോറി വയറ് കാണിച്ചു സാരി ഉടുത്തുക ഴിഞ്ഞാ അപ്പം പ്രശ്നമാണ് ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്കൊ വെയിലാണ്ടത അവിടെ ഒരു പെ ഒരു ഭാര്യ ഭർത്താവു ആാണ് അപ്പൊ ഭാര്യ സാരി കൊടുത്തു സാരി ഉടുത്തപ്പോ ജസ്റ്റ് വയറ ഒന്ന് കാണണം അപ്പൊ വയറൊന്ന് കണ്ടപ്പോ ഭർത്താവ് അത് പിടിച്ചു തലയിലോട്ട് ഇടുന്നു അപ്പൊ ഭാര്യ പറഞ്ഞു വയറില്ല അതിനിപ്പോ എന്തോ പ്രശ്നം ഉണ്ട് ഭാര്യ അത് പിടിച്ച് പിന്നെ തഴോട്ട് ഇടുന്നുണ്ട് കൊറച്ചെല്ലാണ്ട ഭാഗം മാത്രമേ കാണുന്നുള്ളൂ വയറിൻ്റെ അപ്പൊ ഇയാൾ എന്തരു ചെയ്തു പിന്നെ ഇയാൾ മുണ്ടെന്നും ഇല്ലാതെ ഉടു ഉടുത്തിരുന്ന മുണ്ടങ്ങ് എടുത്ത് ഇങ്ങനെ തോളത്തിട്ടട്ട് നടക്കുന്നു അപ്പൊ പെണ്ണുപിള്ള അയ്യോ ചേട്ട നിക്ക് ഞാൻ സാരി പിടിച്ച് നേരെ ഇടാൻ നിങ്ങളെ മുണ്ട് ഒന്ന് എടുത്ത് താ ട്ട് അത് അത് നമ്മെള് കാണുന്നത് കൊണ്ടാ അത്ര കോമഡി ആയിട്ട് കാണും പക്ഷെ ചിലപ്പോ അതൊരു കോമഡി കോണ്ടന്റ ആയിരിക്കും അവരത് സീരിയസ് ആക്കി എടുത്ത ആയിരിക്കില്ല ജസ്റ്റ് ഒരു ഒരു കോൺണ്ടന്റ് ആയിട്ട് മാത്രമായിരിക്കും എടുക്ക പക്ഷേ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് എനിക്ക്
ആ എന്തോ ഇത് അയ്യേ
നിനക്കിനി കേട്ടിട്ട് ക്രിഞ്ച് തോന്നുന്നില്ലേ
ഓ അതാ ദൈവമേ ക്രിഞ്ച് എന്റെ രോമം എഴുന്നേറ്റ് നിന്ന് ചിരിച്ച്
അപ്പൊ ഞാൻ ആ റീൽ കണ്ടിട്ട് ദൈവമേ ഞാൻ തന്നെ ഇരുന്നു കരയണോ ചിരിക്കണോ
ഹ് ഹ് കൊള്ളാ അതാ ഇപ്പ അതിനെ ബേസ് ചെയ്ത് എനിക്ക് അതിനെ കളിയാക്കിയാന്ന് തോന്നുന്നു കൊറേ റീലുകൾ ഇറങ്ങുന്നുണ്ട് സിറ്റുവേഷൻഷിപ്പും അതും ഇതും ഒക്കെ വെച്ചിട്ട് കുറൊ റീൽ റീലുകൾ ഇറങ്ങുന്നുണ്ട്
എനിക്കറിഞ്ഞൂട ഇപ്പ ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഇത്രയും ഒരു അതപതിച്ചു പോയോ എന്നുള്ള അഹ് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഇപ്പഴേ അകന്നാ പതിച്ചു പോയ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്
അതാ ഉം
എന്ന ഇനി ഏറ്റവും നല്ലൊരു റിലീേഷൻഷിപ്പാണ് ഈ പ്രണയബന്ധം എന്നൊക്കെ പറഞ്ഞ അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ ഇപ്പം അങ്ങനെല്ല അപ്പൊ കാണുന്നത്
ഉം അതാ
ശെരീടല്ല ഞാ പിന്നെ വിളിക്കാം
ഓക്കെ ശരി
ആ